ഓ
ആഹ് എത്ത വർത്താനം
നല്ലന്നെ എന്താ വർത്താനൊക്കെ
ഉം നല്ലഹ് സുഖം തന്നെ എത്ത പണീ ചായടി കഴിച്ചു ചായുടിച്ചോ
അല്ലേ ചായ കുടിച്ചില്ല സ്കൂളില് മീറ്റിങ് ഉണ്ടായിനീ കഴിഞ്ഞ ഇങ്ങനെ വന്നിരിക്കയാണ് സ്കൂളില് ഫസ്റ്റ് ആയിട്ട് സി പി ടി എ മീറ്റിംങ് ഉണ്ടായിന്.
എ സി പി ടിയ
ആ അപ്പൊ ഇനി ഒന്ന
ഉ ഹും ആ ആ മക്കളക്ക കൂടെ ഒന്നുമില്ല ഒന്ന് കല്യാണം ഇണ്ടായിന്ന് കല്യാണം കഴിഞ്ഞപ്പോൾ ഉറങ്ങിച്ച ഇവിടെ ഇങ്ങൻ ഇരിക്കുകയാണ്
ഇപ്പൊ നാളെ ഉണ്ട് കല്യാണം
ഏ നാളെ ഉണ്ടോ
ആ ഇഷ്
ഉം
ആ എന്തേലും വിളിച്ചോ
ആഹ കൊഴപ്പില്ല എന്തേലും ചോറൊക്ക ഉണ്ട്
മം ശരി കസിന്റെ കല്യാണ ഇനി
ഉണ്ട് ഇതൊക്കെ ആഹ കസിന്റെ കസിന്റെ കല്യാണ അയിനു
മ്
മയ്ല്ലേ അല്ല ഉം നല്ല മഴ അയിന്നു ഓഡിറ്റോറിയത്തിൽ നല്ല എന്തോ ഒരു മഴ ഇന്നും ഫുള്ള് മഴയ്ന്നു
ആ ഇന്നിപ്പോ കൊറച്ചു നേരം ഇപ്പൊ ഇപ്പ വൈകുന്നേരം അടുപ്പിച്ച ചെറിയൊരു കുറവുണ്ടല്ലേ അങ്ങോട്ട് ഉണ്ടോ ഒരു ചെറിയൊരു വോയില് കാണണ്ടല്ലേ വൈകുന്നേരം എങ്ങനെ ആയപ്പോ
ഇല്ലല്ലോ ഇവിടെക്കെ ഇങ്ങനെ മ ആ മഴ എന്നാല് കുറച്ചുകൂടെ മൂടി ഇങ്ങനെ നൽക്കുവാണ്
ആഹ് മൂടി നിക്കണ്ട് നല്ലൊരു അലർച്ച ഉണ്ട് അറിയാം മഴ ഇങ്ങനെ തുളളി ഇതാണ് പേയീണനുസരിച്ചേ ഒരു അലർച്ചാണ് ആ എല്ലോടത്തും തോടൊക്കെ ഭയങ്കര സ് വീട് പള്ളലേ
ആ ഇന്നിപ്പോ കല്യാണത്തിനൊക്കെ ഇറങ്ങിയപ്പോഴാണ് കീത് ആ കണ്ടത് മറ്റേ അങ്ങനെ നമ്മള് പുറത്തക്ക് ഇറങ്ങുമ്പോ തോടുമായലൊന്നും ഇവിട അങ്ങനെ നോക്കിയാ കാണ്ണോടത്തല്ലേനും ഇവിടെടുത്തു ആണേനും
ആ ആ ശരിയാ ഞങ്ങളിപ്പോ മീറ്റിങ്ങിന് പോയപ്പോ ഇന്ന് കണ്ടേയ് എന്താണ് തോടിന്റെ ഒക്കെ ഒരു ഒഴ് ക്ക് പടച്ചോനെ അരിക്ക് കുട്ടികള് വീണാലേ
ആഹ് ആഹ് ആഹ് ഹ് പേടിയാണ് നോക്കുമ്പോതോന് പേടിയവാ നല്ല ഒഴി ഒഴിക്ക ഉണ്ട് ആ അതാണെങ്കില ഇവിടെ പള്ളിന്റെ ഉം ഉം അതെ ഒരു രണ്ടു ദിവസം കൂടി ഇങ്ങനെ പെയ്യുമ്പോളേ എന്താണ് ഇങ്ങനെ നല്ല വെള്ളം കേയറും അങ്ങനെ ഉണ്ടാവല് പൊതുവേ
ആ ആ ആഹ പിന്ന ഞങ്ങള് പിന്നൊ ഇന്നലെ എന്തൊ അന്തിക്ക് ഞങ്ങക്ക് പരിപാടി ഉണ്ടായിന് ഞങ്ങൾക്ക് ഇന്നല്ലെ അന്തിക്ക് പിന്നെ നാത്തൂന്റെ വീട് ഒരു പരിപാടി ആ ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായിഞ്
ഏ പോയിനോ
ആഹ് നത്തുൻന്റെ മോന്റെ ബർത്ത്ഡേയിന്
ഏ ഇപ്പഴത്തെ ബർത്ത്ഡേ പറഞ്ഞ കുട്ടിയക്കെ ഗിഫ്റ്റും ഹാങ്കൊക്കെയണല്ലോല്ല കൊടുക്കുക
ചെറ്യേ സർപ്രൈസ് കൊടുത്തീന് ഓന്
ഏഹ് ആ ആ കുട്ടിയേക്ക് രസാണല്ലോ
അ ഒന്നുല്ലാതെ ആ അപ്പ ഞങ്ങളോൽ ബൂടും ഡ്രെസ്സും കാര്യൊക്കെ ഓന് മദ്രസക്ക് പോയ എടേലേ മദ്രസേല് പോയടേല് ഓനെ ഞങ്ങള് ഒര്ക്കീന് ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത്ങ്ങാണ്ടൊക്കെ ഒരുക്കീന് കേക്കും കാര്യൊക്കെ
ഏഹ്
എന്നിട്ട് ൽ ഓല് വീട്ടുകാരും എല്ലാരും ഞങ്ങളും ആഹ് ഞങ്ങളും ഓല് വീട്ടുകാരും മാത്രള്ളൂ കൂടിയാണ്ട് കേക്കൊക്കെ മുറിച്ചാണ് ഓന് സർപ്രൈസൊക്കെ കൊടുത്ത് ഇപ്പത്തെ മക്കക്ക് അങ്ങനെക്കെല്ലേ ആഹ് ഇഷ്ടാണല്ലോ കുട്ടിയ ആഹ് കുട്ടിയാക്കൊരു ഇഷ്ടാണല്ലോ
ഉം ഹാങ്കർ ആയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോ കാണാൻ തന്നെ അത് രസയ്ക്ക
ആ അപ്പൊ റീൽല് കണ്ടാ ഞമ്മളതൊന്നും ഒന്നും അല്ലല്ലോ കു
ആഹ് അത് ശെരിയാണ് ഇപ്പ ഇങ്ങനെ കുട്ടിയാളും തന്നെ ഈ റീല്ങ്ങനെ കാണല്ലേ ഓൽ ക്കും തന്നെ ആഹ് അതന്നെ
ആഹ് അപ്പൊ ഓൻ ഇങ്ങനെ പറയും ഞങ്ങക്ക് എന്തൊന്നും തരാത്ത് തരാത്ത് പറ്യേയ്
ആഹ്
ഇത്ങ്ങനെ ക ഓരോര്ത്തര് ഓരോർ്ത്തരെ കുട്ട്യാക്കൊക്കെ ഗിഫ്റ്റ് കൊട്ക്ക്ണ കണ്ടാല് ഞമ്മ ഇതൊന്നും ഒന്നും അല്ലല്ലോ ഞമ്മളൊന്നും ഒന്നും കൊടുക്ക്ണില്ലന്നാ
ഏഹ് ഞമ്മള് കൊട്ക്കണം കുട്ടിയാക്കെ ചെറിയതൊക്കെ ഉം ചെറിയതായിട്ടുള്ളൊക്കെ ഓൽക്കും സന്തോഷം കാര്യങ്ങളൊ ക്കെ ഇണ്ടാവൊള്ളൂ ഞമ്മളൊന്നും ബർത്ഡേന്നെ ആഘോഷിക്കലില്ല
എവടെ ഞമ്മള്
ചെറിയൊരു കേക്കൊക്കെ കൊട്ന്നാണ്ട് മുറിക്കുന്നല്ലാതെ
ഞം ഞമ്മളത് പ്പേതായാലും ല്ല നമ്മൾ മക്കളതും ഇല്ലല്ലോ അതേപോലെ
ആഹ് അതെ
ഇവടെ വ ചെറുതിന്റെ മുറിച്ചീനൂന്നല്ലാതെ ഒന്നാമ് വയസ്സിന്റെക്കെ
ഏഹ് ഇബടെ പിന്നെ എല്ലാരതും ഇങ്ങനെ കേക്കൊക്കെ മുറിക്കും ഉം
ഏ രണ്ടാ ഓ അല്ല രണ്ടാൾതും ഓരോ വയസ്സിനെ മുറിച്ചീനും ക്കെ ഇങ്ങനെ
ഉ അനിവഴസറി ല്ലേ ഇപ്പൊ ഓരോ യുട്യൂബ്ർസ് ഒക്കെ ഇങ്ങനെ ഓരോമാ ഇതുവരെ അനിവേഴസറിം ബർത്ത്ഡേ ഒക്കേണ് കഴിച്ചോക്ക്ണത്
ആഹ് ആഹ് ആഹ് നല്ല രസാണല്ലോ കാണാന്
ആഹ് ആഹ് ആഹ് നല്ല രസാണ് കാണാ തന്നെ രസാണ്
ഉം ബർത്ത്ഡേ ആയാലും ആനിവേഴ്സറി ആയാലും ഇപ്പൊ ഓരോ ഗിഫ്റ്റ് അയിന് ഇങ്ങനെ ഓരോരുത്തര് ഇണ്ടാക്കാനും ആൾക്കാരാണ് ഓലെ ഏപ്പിച്ചാ മതി ഞമ്മക്ക്
ആഹ് ഒന്നും അറിയണ്ട കാരണം പറഞ്ഞ നമ്മള് സ് സ്ത്രീകള് വീട്ടിലിരുന്ന് എന്തെങ്കിലും ജോലി ചെയ്യണംന്ന് വിചാരിച് ട്ട് എന്തെങ്കിലും ഒരു ചെറിയൊരു വരുമാനം ആയിക്കോട്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം അങ്ങനെക്കെ തൊടങ്ങ്ണതൊക്കെ ഇണ്ടയ്
ആഹ് ഇപ്പൊ ഒര് വിധ ആൾക്കാരൊക്കെ ഇപ്പോ അങ്ങനേല്ല ഹാമ്പർ ഇണ്ടാക്ക അതേപോലെ എന്തെങ്കിലും കല്യാണം വീഡിയോസ് ആക്കിയാണ്ട് അങ്ങ
ഉം എല്ലാര്
ആഹ് നമ്മക്കൊരു നമ്മള ആവശ്യത്തിന് നമ്മക്ക് പൈസ ഇണ്ടാക്കാലോ
ആഹ് അതെ
ഞമ്മള് ചെ ചെറിയ തുകയാണെങ്കിലും ഞമ്മക്ക് പ്പ നമ്മള കാര്യത്തിന്ട്ക്കാലോ
ആഹ് അതെ അപ്പൊ എല്ലാരും ഇപ്പ എവടെ നോക്കാണെങ്കിലും ഒക്കെ ഇങ്ങനെ തന്നെ ആഹ് ആഹ് ഇന്നത്തെ കാലംന്ന് പറഞ്ഞാൽ എല്ലാത്തേനും പൈസ കൂടുതലാണ് നമുക്ക് രണ്ട് പേരും ആ രണ്ട് ആ് എ പേരും ജോലി ചെയ്താലും തികയാത്ത ശമ്പളം തികയാതെ ത്ത് എത്ര ചെലവാണ് ഇപ്പൊ വരുന്നത് സാധനങ്ങൾക്കൊക്കെ വില കൂടുന്ന കൊണ്ട്
ഉം ഇപ്പ സ്കൂക്കായാ തന്നെ എഴുന്നൂറ് മാസം ഫീസ് അപ്പൊ ഓല് പറയാ ഇഞ്ഞും ഏഹ് ടീച്ചർമാർക് ക്ക് ശമ്പളം കൊടുക്കണെങ്കി നമ്മള് ഫീസ് കൂട്ടണം ഏഹ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യപ്പ കൂട് കട്ടിയത് ഇനി ഇക്കുറിം കൂടിം ക പ്രാവശ്യം കൂട്ടാ പറയുമ്പോ തന്നെ ഞമ്മക്കൊന്ന് ഇതാണാണോ ഒരു ആഹ് ആഹ് ഇപ്പോ എഴുന്നൂറാണ് ഇഞ്യോല് എണ്
ആഹ് ഇവിടെക്കങ്ങനെതന്നെന്നെ കൊല്ലം കൊല്ലാകുമ്പോത്തെന് നമ്മള് കുട്ട്യാള്
ഞമ്മക്ക്ത് വരുമ്പ ഇതും കൂടി അതും
ആഹ് ഇവിടെ അയ്ന് അവിടെ എൽ കെ ജിം യു കെ ജിം ഇപ്പ പീസ് ഇണ്ട് ആഹ് പിന്നെപ്പൊ ഒരു വണ്ടി പൈസേണ് നമുക്കക്കെ ഒരു അഞ്ച് ഇഞ്ച് നട ക്കാനുള്ളൂ പക്ഷെ മെയിൻ റോഡിന്റെ പ്രശ് നം കൊണ്ട് നമ്മള് വണ്ടിയാക്കിയെ എന്നാ തന്നെ ഇനി മുന്നൂറിന്റെ അടുത്ത ആയിക്കുണു ഇപ്പം മാസം ഫീ നമുക്കൊന്ന് നോക്കണ്ട രാവിലെ വണ്ടില് ഏൽപ്പിച്ച നമുക്കൊന്ന് കൊണ്ടാക്ക കൊണ്ടുവരണെ നമ്മള് അറിയണ് ണ്ട
അതാണ് ഒന്നാമത് ശരി നമുക്ക് മയ ആയാലും വെയിലായാലും
എടുത്താണ് ഇവിടെ എടുത്ത് എന്താണ് നമുക്ക് അഞ്ചിറ്റ് ഏഹ് അഞ്ച്മിറ്റ് നടക്കാനുള്ളൂ ഒരു മെയിൻ റോഡ്ണ്ട് ആഹ് മെയിൻറോഡ്ന്നെ അവിടുന്ന് കടത്തി വിട്ടാ ഓല് സ്കൂളും എത്തി മദ്രസ എത്തി
ആഹ് ഞങ്ങക്ക് പിന്നെ കൊറെ കുറച്ച് നടക്കാനുണ്ട് പോവാണ്ട്
ഇന്നലെ ഞങ്ങൾക്കും ഉണ്ടായിന് മീറ്റിംങ്ങ് കുട്ടികളെ പഠിപ്പിനെ കുറിച്ചും റ്റെ ഏണ് കാര്യായിട്ട് പറയണെ കാരണം ഇനിപ്പോ ഒരു പരീക്ഷ കഴിഞ്ഞാലല്ലേ നമുക്ക് മാർക്കിനെ കുറിച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ
ഇപ്പോ ഓഗസ് ഓഗസ്റ്റില് എന്താ പരീക്ഷ ആയോ നമുക്ക് ക്ക് രക്ഷിതാക്കക്ക് ഇപ്പ തന്നെ ടെൻഷൻ ആകണ്ട് എക്സാം ആയിര്ന്നു അയ്ന്റെ എടെല് ദാ മദ്രസിൽ എക്സാം ഇപ്പൊ ആകും ഒക്കപ്പാട് മക്കളെ പറഞ്ഞിട്ടും കാര്യല്ല ഞമ്മ രഷ്
ല്ലേ സ്കൂൾ സ്കൂൾന അഡ് പ്പിച്ചായിരിക്കും മ് പരീക്ഷ മദ്രസ്ഥ പരീക്ഷ ഏഹ് വല്ലാത്ത മദ്രസ് മദ്രസിലൊക്കെ ഇപ്പൊ തുടങ്ങും പരീക്ഷ ഈ മാസം ലാസ്റ്റ് ഒക്കെ ആകുമ്പോത്തെനേ ഞങ്ങക്ക് രണ്ടും ഒരുമിച്ചാണെ
ആഹ് ആഹ് അയ്ശരി അങ്ങനാവുമ്പോ എന്തൊരു ബുദ്ധിമുട്ടാണ് അല്ലാത്തന്നെ നമ്മുക്ക് കയ്യണില്ല സ്കൂളിത്തന്നെ സ് സ്കൂളിത്തന്നെ നമ്മക്ക് അയ്യനില്ല അങ്ങനെ എന്തൊക്കെയ അറിയുള്ളൂ ഇപ്പോ ഇഞ്ഞിപ്പോ ഉം ഇഞ്ഞിപ്പോ കൊറച്ച് ഏഹ് ആഹ് അടുത്ത ക്ലാസ് ടീച്ചർ പറയും ഗ്രാമറ് ത്തോ ഇംഗ്ലീഷ് പഠിപ്പിക്കൻ എന്തായ്ക്കും മന് എനക്ക് അറിയില്ല മക്കൾതൊക്കെ എന്താ ചെയ്യാ ഗ്രാമറൊക്കെ എങ്ങനെ പഠിച്ചെടുക്കാവോ
ഇപ്പത്തന് സിലബസ് ആഹ് ഇപ്പത്തെ ബുക്കും കാര്യങ്ങളൊക്കെ സിലബസ് അതൊക്കെ മാറി
ആറാം ടീച്ചർ പറഞ്ഞ പണ്ടത്തെ ആറാം ക്ലാസ് ആണ് ഇപ്പഴത്തെ യു കെ ജി
ആഹ് ഉം
അതന്നെ ഏനാണും ആയിക്കൂടെ പിന്നെ എഴുതാനും ഹോംവർക്ക് കാരും
അങ്ങടുക്കയ്യ ണ്ട പോലെ പറഞ്ഞിട്ടും കാര്യല്ല വാ
ഇപ്പൊ ഈ എൽ കെ ജി ഓറ്ലൈനു അതുകൊണ്ട് സുഖൽ കോഴപ്പലേനി എക്സാമെ തൊട് തൊട്ട് കാണിച്ചാൽ മതിനി ഇതിനി ഈക്കൊല്ലം യു കെ ജി എഴുതണം ഏഴുതി എക്സാം ആണ് അതാണ് ഇപ്പൊ ഇനി പണി എന്താ മ ട്ടറിയിട്ടല്ലോ ഫസ്റ്റിത്തെ ഇന്നിപ്പം എങ്ങനെ അറിയില്ലല്ലോ ഓണ പരീക്ഷ ആകുമ്പോ
കുട്ടാളയിലാരും ടെൻഷൻ ഞമ്മക്കാ ഞ മ്മക്കേക്കേ ടെൻഷൻ വോട ടെൻഷൻ സനീകരം കഴിഞ്ഞാ എക്സാമ് പേപ്പർ കിട്ടോളും ടെൻഷനക്കണെ ഞമ്മള ടെൻഷന് മാറൂല
ആഹ് അത് കൊല്ല ആ വെക്കേഷനിൽ രണ്ടു മാസം ഉണ്ടാവും ഞമ്മക്ക്
ഒരു സമാധാനം അതെ
അല്ലെങ്കിൽ പിന്നെ ഒക്കെ നമുക്ക് അപ്പഴും ഇല്ല അപ്പളും പിന്നെ ഞങ്ങൾക്ക് ക്ക് മദ്രസയുണ്ട് അപ്പൊ മദ്രസയുണ്ട് അപ്പൊ പിന്നെ ആ അപ്പൊ പിന്നെ അതിന് അയിന്റെ പരീക്ഷ ന്റെ കാര്യയി ചുരുക്കിപ്പോ എന്നാ മ സ്കൂളിൽ ചേ റ്റാ പിന്നെ ക്കെ രക്ഷിതാക്കൾക്ക് ഒഴിവില്ല പഠിപ്പിക്ക
അതുവരൊക്കെ രക്ഷിതാക്കൾക്ക്
ഈ അംഗലവാടി പോണ വരെ തെരക്കലില്ല ഇപ്പം പനി പഠിക്കാതെ വിട്ടിട്ടും കാര്യല്ല ഇപ്പൊക്കെ എല്ലാ മക്കളും നല്ലോണം പഠിക്കണ മക്കളല്ലേ
പിന്നെ വിദ്യാഭ്യാസത്തിനാണ് ഇപ്പൊ പ്രാധാന്യം കൊടുക്കുന്നത് ഉം ഉം ഉം
ആഹ് ഓടിച്ചോട്ടിട്ട് കാര്യല്ല പഠി എങ്ങനത് പഠിച്ച് മുന്നേ മുമ്പിലുള്ള ക്ലാസ്സിൽ പോ കേയറുള്ളതല്ലേ എന്നാലല്ലേ ഇപ്പൊ പഠിച്ചാലല്ല അപ്പൊ കിട്ടു പിന്നെ മലയാളം വായിക്കാനായാലും ഒക്കെ എന്താ അറിയില്ല ഇനി എങ്ങനെയൊക്കെയാണാവോ വരുന്നത് ഏതാ ഇവന് ടീച്ചർ പറഞ്ഞേ നല്ലോണം ശ്രദ്ധിക്കാന് ഹോം വർക്ക് ചെയ്യാ അതൊക്കെ തന്നെയാണ്
ആഹ് അതെന്നെ
ഓവർക്ക് സ്കൂളിൽ നിന്ന് ചെയ്യിപ്പിച്ചാ പിന്നെ ഇവിടെ എന്നാ പിന്നെ ഹോംവർക്ക് ഒന്നും ഇല്ല
ആഹ് പിന്നെ വേറെത് പ്രത്യേകിച്ചിത് ല്ലല്ലോ
ഹ് എന്നാ പിന്നെ വേറെ പ്രത്യേകിച്ചതൊന്നുമില്ല എന്നായി
ഉം ആയിക്കോട്ടെട്ട് ആഹ് ശരി ശരി ഫോൺ വിളിച്ചില്ലേ അയിന്റെ അടി കൂടെ പോവാൻ